ഹ് ഹലോ.
ഒരാളോട് ഷ്ടം കൊടുക്കണ്ടാ.
എ എവിടെ ആയിരുന്നു കൊറേ കൊറേ നേരായല്ലോ വിളിച്ചിട്ട് എന്തേ എടു ഇട്ക്കാൻ നേരം വൈകിയെ?
പൊറത്തു പോയതായിന്.
ആഹ് അയ് ശരി മിറ്റത്ത്ക്കോ.
വട്ടാ
ഏഹ് ഈ വെക്കേഷനൊക്കെ എങ്ങെനണ്ടായിരുന്നു? വെക്കേഷ്നൊക്കെ എങ്ങനെ ണ്ടായിരുന്നു സെക്ക വെക്കേഷ്നൊക്കേ എങ്ങനെ ണ്ടായിരുന്നു?
ഏഹ് ആഹ് ഏഹ് അങ്ങനെ പോയി കരിപ്പൂർന്ന് കണ്ട് പൊ
ആം.
ട്രിപ്പ് പോയിന് വേ വേക്കേഷൽല്?
എന്ത്? എങ്ങനെ? അലോ?
കേൾക്കല്ലേ എന്നാ ട്രിപ്പ് പോയിന്നൊന്ന് ട്രി
വേക്കേഷൽല് ട്രിപ്പ് പോയിനോ ട്ടൂറ്
ആഹ്‌ പോയിര്ന്ന്. ബന്തിപ്പൂര് പോയിന്.
ഈ വെക്കേഷൻന്ന് എവടെക്കെ ടൂറ് പോ അത്രങ്ങനെണ്ടായി
യാത്ര കൊറെ നല്ല രസുണ്ടായിരുന്നു കാരണം കുറെ മൃഗങ്ങളെക്കെ കാണുമ്പോളേ നല്ല രസല്ലേ കാടിന്റെ നടു കൂടെങ്ങനെ പോയി അങ്ങനെ നല്ല രസംണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇങ്ങട്ട് തിരിച്ച വന്നപ്പോക്കും കാലിനൊക്കെ നീര് വെച്ച് അപ്പോ പിന്നെ നല്ലോണം നൈറ്റായില്ലേ നമുക്കൊരു ഇത് നിങ്ങളെ എവിടുകൊക്കെ പോയ
ഉം ഞങ്ങൾ ഊട്ടി ഊട്ടി പിന്നെടെ ഗൂഡല്ലൂര്
അയ് ശരി പക്ഷെ നമ്മള എങ്ങനെ കുടുംബത്തോട് കുടുംബക്കാരൊക്കെ കൂടി പോമ്പ, നല്ല രസാണ് എല്ലാവരും പാടെ പോകുമ്പോം അങ്ങനല്ലാ രസാണല്ലോ
ആഹ് ആഹ്
നമുക്ക് മനസ്സിനെന്നൊരു സുഖാണ്
എന്ത് പോയപ്പോ എന്തൊക്കെ ഫുഡാണ് കൈച്ചീനി പുറത്ത നാട്ടി പോയിട്ട്
പൊർത്തെ നാട്ട് പോയിട്ട് സത്യം പർഞ്ഞ ഇൻക്ക് പൊർത്ത് നാട്ട് പോയാല് ഫുഡ്ഡന്നെ കഴി ക്കാൻ തോന്നൂല ഞാൻ അവിടുനൊന്നും ഫുഡൈ ക്കാ തരാ മൂന്ന മണി ആവ്ണവരെ നമ്മളെ ജിൽ നമ്മളെ സംസ്ഥാനത്ത്ക്കെന്നെ എത്താനും വേണി ഞാൻ കാത്തിരുന്ന്
ഏഹ്
കാരണണം എന്താ വെച്ചാ നമ്മുക്ക് നമുക്ക് വേറൊരു നാട്ടില എത്തിയ എനിക്കറിയില്ലേ എനിക്ക് എനിക്ക അങ്ങനെ നമ്മളെ നാടിന്റെ അത്രത്തോളം ഒരു വൃത്തി എനിക്ക് അങ്ങനെ തോന്നലില്ല അ മറ്റേ ആഹ് സംസ്ഥാൻ താന തൊ ക്കെ അതൊരു ഇതല്ലട്ടോ ചെലപ്പോ ഞമ്മുക്കുള്ളവ ഇതായിരിക്കും പിന്നെ ഈ സമയം കൂടെ ആയൊണ്ടായിരിക്കും
ഉം
ഞാനൊരു പയം പോലും വാങ്ങി കയിച്ചീല്ല
ആഹ്
അങ്ങനെ ആഹ് കരിക്കുകഴിച്ചിരുന്നേ ഒരു കരിക്ക് വെട്ടി അതാമ്പോ പിന്നെ നമ്മളാ മുന്നിന്നെന്നെ വെട്ടാണല്ലോ അങ്ങനെ എന്താ പറയാ പക്ഷെ യാത്ര പോവാന്നുപറയുമ്പോ ഇപ്പഞമ്മളിപ്പോ പ്പ മിവിടെ നമ്മുടെയടുത്തുള്ള യൊരു ചായക്കടെ ചായ കുടിക്കാനും പോയാലും നമുക്ക് അതു ഭയങ്കരരു റിലാക്സേഷനാണല്ലേ
ആഹ് ആഹ്
എനിക്കുമങ്ങനെന്നെ, പിന്നെ ഞാനെപ്പളും വിചാരിക്കും, എനിക്കു ഇങ്ങനെ ആഴ്‌ച്ചീല് രണ്ടുസങ്കിലും പുറത്തു പോയിരുന്നെങ്കിൽ ഞാൻ വിചാരിച്ചിരിക്കണേ ഇല്ലെങ്കിൽ ഞാനാകെ സ്ട്രെസിഡാകും ഉം ചിലപ്പോ സ്ട്രെസ്സി ഡാവലെയുള്ളൂ പോവലില്ല
കുഞ്ഞിനസുഖമാണ്
ആഹ് എനിക്കുതോന്നലിൻഡ് ണ്ട് ചിലസമയത്തൊക്കെ ഞാനും നിങ്ങളും ഒരേ വൈബാ ഹലോ, ഹലോ
നിങ്ങൾക്കു ഫാസ്റ്റു ഫുഡിനോടാ താൽ